ഹലോ ഓട്ട വ.
ഇന്ത വിീട്ട പോ
ആ ചേട്ടന്റെ വീട് വരെ പോയട്ട.
ആ എന്നട്ട ഇപ്പ അതച്ന ആഹ എന്താറ്റീ
ന്റെ അച്ഛനാണെ കണ്ണിലാണെങ്കില് ഏ ചക്ക ഇട്ടതാ.
ആ
ചക്ക ഇട്ടപ്പ ലൈൻ കമ്പിണ്ടായിരുന്നു അത് വന്ന്. കുട്ടിയെ കണ്ണിലോട്ട് വന്ന് അടിച്ച്. അക്കപ്പ കണ്ണില് മുറിവുണ്ടായി. മെഡിക്കൽ കോളേജിലായിരുന്നു ഇപ്പം സർജറി കഴിഞ്ഞായിരുന്നു. സർജറി കഴിഞ്ഞ്. സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു കണ്ണില്െ കാഴ്ച പോയ കണ്ണിന്റെ.
അ ആ കോർത്ത അറ്റം വന്ന് കണ്ണിലടിച്ചോ.
ഉം ഇതിനകത്ത് സർവീസ് വയറ് മറ്റേ. കിട്ടാതെ തന്നാണ്ടിരിക്കാ ഒരു ഒരു വയർ എറെസ്ട്രാ ഇടല്ലോ അടി കൂടെ.
ആ ആ.
അത് പൊട്ടിയതാ വന്ന ചക്ക അതില് വീട്ട് അത് പൊട്ടിപ്പോയി പൊട്ടി വന്ന് കണ്ണിലോട്ട് വന്നടിച്ച്.
അയ്യോ.
ആ് അത് അതിനകത്ത് കമ്പിയ ഉണ്ടായിരുന്നു ഉണ്ടായിന്ന് തോന്നുന്നു അത് ഇങ്ങനെ കൊണ്ട. അളേ മുറുണ്ട് നല്ല പോോലെ.
അയ്യയ്യോ അപ്പൊ എന്നിട്ട്ന്താ ലേ.
നമ്മ മണലും കണ്ണിൻന്റെ വെള്ളയിലും അപ്പം വെയിനൊക്കെ കട്ട ആായായിരുന്നു.
ഒയ്യോ അപ്പൊ ഇനി ആ കണ്ണിന്റെ കാഴ്ച കിട്ടത്തില്ലല്ലേ
ഇല്ല ഇല്ല സർജറി മെഡിക്കൽ കോളേജ് കഴിഞ്ഞായിരുന്നേ
ആ ലേസർ സർജറി ആയിരുന്നോ
എന്താന്ന് അറിയത്തില്ല കണ്ല് കണ്ണിന്റെ ഉള്ളിൽക്കൂടെ ഉള്ളില സർജറി ചെയ്ത്
ആ ആഹ് പലേസറായിരിക്കും
എന്നിട്ട് കണ്നകത്ത് തന്നെ സ്റ്റിച്ച് ഇ ട്ടേക്കുന്ന ഇ പത്ത മുപ്പത്തിനാല് സ്റ്റിച്ച് ഉണ്ടായിരുന്നു ന്നിട്ട് അത് കെ ഇന്നലെ ആണെങ്കില് അല്ല അത് ഇടക്കിടക്ക് ആശുപത്രി പോണമായിുന്ന അഡ്മിറ്റ് ആയിരുന്നു അവിടെ അപ്പം കണ്ണ് ഇൻഫെക്ഷൻ ആയരുന്നു പെട്ടെന്ന് ഇൻഫെക്ഷൻ ആയിട്ട് ആ ഇൻഫെക്ഷൻ ആയിട്ട് അവിടുന്ന് അവര് പിന്നെ ഇവിടെന്ന് കണ്ടതായിട്ടുള്ള ഹോസ്പിറ്റലിലോട്ട് കൊണ്ടയ്യിക്കോളാൻ പറഞ്ഞായിരുന്നു റഫർ ചെയ്തായിരുന്നു
ആഹ
ഇപ്പൊ തമിഴ്നാട് തിരുനെൽവേലിയിലോ അങ്ങാണ്ടരു ഹോസ്പിറ്റല ഉണ്ടല്ലോ മറ്റേ അരവിന്ദോ ആ അരവിദ് ഹോസ്പിറ്റലോ
ആഹ ആ ഉണ്ട്ണ്ട് ആ
കണ്ണിൻന്റെ അത് മറ്റ ഭയങ്കര നല്ല സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണല്ലോ അപ്പം ചേട്ടനും അച്ഛനും കൂടെ പോയിട്ടുണ്ടായിരുന്നു ഉം പോയിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ പോയാ കണ്ണിന് കാഴ്ചയൊക്കെ കിട്ടാൻ ചാൻസ്ണ്ട് കാരണം അവിടെ ഭയങ്കര
ആ് കണ്ണിന്റെകത്ത് സ്പെഷ്യലൈസ് ചെയ്യുന്നണ്ടല്ലേ ആ ആ
അവിടെ ചെന്നന്നപ്പോം അവിടെ ചെന്നന്നപ്പോ തന്നെ കൊറെേ സ്കാനിങ് ഒക്കെ ചെയ്യിപ്പിച്ച്
ആഹ
എന്നിട്ട് അവര് മെയിൻ ഡോക്ടർ വന്നിട്ട് സംസാരിച്ചിട്ട് പറയാന്ന് പറഞ്ഞു അപ്പത്തേക്കു ആ പറഞ്ഞ കണ്ണിന്റെ വെയിന എല്ലാം കട്ടായെന്ന്
അയ്യോ അപ്പൊ ഇനി കിട്ടത്തില്ലന്ന് പറഞ്ഞല്ലേോ അവ
വെയിൻ കെട്ടായ കാര്യമൊന്നും ഇവിടെ വെച്ച് പറഞ്ഞില്ലായിരുന്നു അവിടെ ചെന്നവര് കൊറ സ്കാനിങ് ഒക്കെ നടത്തി ഇപ്പളാ ഇങ്ങനെ പറയുന്ന വെയിൻ കട്ടായി ഇരിക്കുവാണ് കണ്ണിന്റെറെ മൊത്തൊപ്പം അ കിട്ടാൻ കിട്ടത്തില്ലന്ന് പറഞ്ഞു
അയ്യോ വേദന
ഇങ്ങനെ വീട്ടിലരിപ ഇപ്പം ജോ ഒന്നും പോകുന്നില്ല ജോലിക്കൊന്നും പോകുന്നൊന്നുമല്ല വീട്ടിൽ തന്നെ പശുവൊക്കെ ഉണ്ടായിരുന്നല്ലേ അപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്ത കൊണ്ട് പശുവിനെ കറക്കുകൊക്കെ ചെയ്യുന്ന പ പാലാണെങ്കി വീട്ടിൽ കൊടുക്കണം
ആ അപ്പൊ ആ ആ ഒരു കണ്ണിന് മാത്രല്ലേ ഉള്ള പ്രശ്നം
ആഹ വലുത്തെ കണ്ണ് മാത്രേ ഉള്ളൂ ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ കഴിഞ്ഞ മാസമായിരുന്നു
ആഹ് ചക്ക ആ ചക്ക ഇട്ട ആത് ചക്ക ഇട്ടത് വന്നി വീണപ്പപ്പോ തന്നെ ആശുപത്രിയി പോയരുന്നോ
ചക്ക ഇട്ട് ഏണീനങ്ങാട് കയറി ചെയുന്ന കൊണ്ടോ ഇട്ടത് എട്ട വഴിക്കാതെ പോ ചക്ക വലിയ ചക്കയാണ് അവിടുത്തെ അവിടുടെ വലിയ സൈസ് ചക്കയാണ് അപ്പ അത് വന്ന് നേരെ വീണതാ കമ്പിയിലോട്ടാ അതപ്പോ നേരെ വന്ന് പൊട്ടി വന്ന് അടിച്ചത് കണ്ണിലോട്ടും
ആ
ആ കകമ്പി വയാർ മാത്രമായിരുന്ന കൊഴപ്പല്ലായിരുന്നു അതിനത്തെ കമ്പിയൊക്കെ ഉണ്ടായിരുന്നുെന്ന് തോന്നുന്നു അതാ ഉള്ളിലോട്ട് പിന്നേ പിന്നെ മുഖ വായിരുന്നു
ഉം
ഒറ്റ മുറിവല്ലാതെ
ആ ആ കണ്ണിന്റെ കണ്ണിന്റെ അവിടെ പാടയും കൂടല്ലേ പെട്ടെന്ന് കുത്തി കയറുംല്ലോ
എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു
ആഹ് എത്രായി മെഡിക്കൽ കോളേജിൽ സർജറി ആയന ചെയ്തന് വല്ലോ ആയോ പൈസ
ആ പത്ത് എട്ട് രൂപങ്ങണ്ടായെന്ന് തോന്നുന്നു
അല്ലാതെ പുറമെയുള്ള സ്കാനിങ് അങ്ങനെയൊക്കെ ആയിട്ടല്ലേ
അല്ല അതിനൊക്കെ അഡീഷണൽ പൈസചേച്ചി അവിടെ ഒന്നുമില്ല എല്ലാം പൊറത്ത ഒന്നുമില്ല ഹോസ്പിറ്റലിനകത്ത് ടീസ്റ്റിംഗ് ബ്ലഡ് ടെസ്റ്റ് വരെ പൊറത്താ
ആഹ്
എല്ലാം അവിടെ എടുക്കും പക്ഷെ എല്ലാത്തിനും റിസൾട്ട് വരുന്ന എല്ലാം പൊറത്ത
അയ്യോ
എല്ലാത്തിനും പുറത്തോടുആയിരുന്നു ഒന്നുമില്ലായിരുന്നു അകത്ത് മരുന്നിനായാലും കണ്ണിന്റെയും കൂടെആയത് കൊണ്ട് അവര് രാ രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും വരെയൊക്കെയ ഓരോ മരുന്ന് എഴുതിത്തരുന്നത്
അയ്യോ അപ്പോഴത്തിന് പുറത്തു പോയി ഒരാളിൽ ആണുങ്ങളൾണ്ടായലേ പറ്റ
ആ ആണുങ്ങൾ ഉണ്ടാലേ പറ്റത്തുള്ളൂ സ്പോട്ട് സ്പോട്ടിലാ മരുന്ന് എഴുതുന്നത് ഓരോ മരുന്നേ അപ്പൊ നമ്മളത് പുറത്തു പോയി വേണം വാങ്ങാനോ ഒ ആ ഹോസ്പിറ്റലിനകത്ത് കാരുണ്യ ഹോസ്പിറ്റലുണ്ട് പക്ഷേ എങ്കിൽ അവിടൊന്നുംഇല്ല സാധനം നോർമൽ ആയിട്ടുള്ള മരുന്നൊക്കെ ഉള്ളൂ ഈ കണ്ണിന്റെ എന്നൊക്കെ പറഞ്ഞാൽ ഭയ ങ്കര
സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മരുന്നൊക്കെ ഇല്ലേ അതൊന്നുല്ല ഇവിടെ പൊറത്തു പോവണം പിന്നെ ഒന്ന് രണ്ടു ദിവസൊക്കെ ഇവ ഇവനാണ് ജോലിക്ക് പുതിയ ഷോറൂമിലോട്ട് കേയറിയിട്ട് രണ്ടു ദിവസം രണ്ട് മൂന്ന് ദിവസം ആയതുള്ളൂ അയിന് ഇപ്പ റം ഹോസ്പിറ്റൽ കേസായി അങ്ങനെ കുറെ രണ്ടുദിവസം അവൻ പോയി നിന്നു പിന്നെ പെങ്ങൾ പോയി നിന്നു ആ പെൺ പിള്ളേരെ കൊണ്ടൊന്നും പറ്റത്തില്ലേച്ചി രാത്രിയിലൊക്കെ പുറത്തിറങ്ങി പോവോ എടുക്കൊ വി
അതാണ്
അവിടാണെ മെഡിക്കൽ കോളേജ് ആയോണ്ട് എപ്പോഴും ആൾക്കാരാ രാത്രി റോഡിലായാലുവേ എപ്പോഴും ആളാ പക്ഷെ അങ്ങനെ ഒക്കെ ഒരു പെണ്ണൊക്കെ രാത്രിയിലൊക്കെ എറങ്ങി പോകുമ്പോളേ ആ രണ്ടു ദിവസം ചേച്ചി നിർത്തി ആഹ് പിന്നെ കണ്ണ് ഇൻഫെക്ഷൻ ആയത് കൊണ്ട് ഇൻഫെക്ഷൻ ആയില്ലായിരുന്നെ അങ്ങ് വീട്ടിൽ വി അവിടെ ഇരുന്നപ്പ അവിടെത്തന്നെ വെച്ച ഇൻഫെക്ഷനും ആയാരുന്നു
ആഹ്
അപ്പം പിന്നെ ഡോക്ടർപറഞ്ഞു ഒരു ആന്റിബയോട്ടിക് ഉണ്ടായിരുന്നു അതുകൂടെ തീർന്നി ട്ട് നമുക്ക് നോക്കാം അത് മാറോ ഇല്ലയോ നോക്കിയപ്പോഴും ഒണ്ട് അതുപോലെ തന്നെ ഒണ്ട് കുറഞ്ഞു പക്ഷെ എന്നാലും ഒണ്ട് അപ്പൊ ഇനി കണ്ണല്ലേ പെട്ടെന്ന് തന്നെ വല്ലോ ആയിപോയാ എന്ത് ചെയ്യും ഇരിക്കാൻ സമയല്ലായിരുന്നു അപ്പ പിന്നെ അങ്ങ് നേരെ അങ്ങ് കൊണ്ടു പോയി കോട്ടയത്ത്ന്ന് ഡിചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു അതിന്റെ പി ആ എട്ട് എട്ട് മണിക്ക് ബസ്സ് ബുക്ക് ചെയ്തായിരുന്നു അതിനങ്ങ് പോയി രാവിലെ വെളുപ്പിന് മൂന്ന് മണിയൊക്കെ ആയപ്പ അവിടെ ചെന്നു അന്ന് വൈ വീട്ട തന്നെ തിരിച്ചെത്തി ആ അ ആറ മണിക്ക്ഞാപ്പ തൊട്ട ക്യൂ ഒക്കെ നിിട്ട് അപ്പം തൊട്ട സ്കാനിങ്്യാ ആറ് മണി തൊട്ടേ സ്കാനിംഗ് പിന്നെ ഉച്ച രണ്ടുമണിയൊക്കെ ആയപ്പോത്തെ
പി ആ
പറഞ്ഞിരുന്നു രാത്രി
അപ്പൊ എങ്ങനാ ബസിൽ പോയാലോ കാറിലോ
പോയി
ആഹ് കേസാർടീസി
ബസ്സില് പോയി തിരുവല്ലായിന്നു ബസ് അല്ലക്കെ ഏത് പ ഉണ്ടല്ലോ മറ്റേ സൈസ് മറ്റേ മറ്റേ എന്തോ മറ്റേ പ്രത്യേകിച്ച് രസുണ്ടല്ലോ ആ അതെല്ലേ
ആഹ് കെ എസ് ആർ ടി സിയുടെ തന്നെ ആഹ്
ആഹ് ആഹ് അതില്
അതെ ആഹ് അത് ഇപ്പൊ എങ്ങനെ ഉണ്ട് വീട്ടിൽ ഇരിക്കുന്നോ ന്നിട്ട്
എന്ത്
ആണല്ലേ
വീട്ടിലില്ല ഒന്ന നേട്ടന് ഏ അടങ്ങിയേ ഇരിക്കത്തില്ല ആ അച്ഛന് ഇപ്പൊ അടങ്ങിയിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട്
ക്കെ ആ അപ്പൊ പുറത്തൊക്കെ അങ്ങനെ അധികം ഇറങ്ങിയാലും ഡസ്ട്ടൊക്കെ കേറി ഇൻഫെക്ഷൻ ആവും
അതായപ്പ പിന്നെ കണ്ണാടി കൊടുത്തിട്ടുണ്ട്റ്റേ ബ്ലാക്ക് കളറ ഫുൾ കവർ ആയിട്ടുള്ളേ അത് കൊടുത്ത പിന്നെ കഴിഞ്ഞ ദിവസം ച എന്നന്നപ്പോ നോർമൽ ആടി പോ പറഞ്ഞു അതോ വെ എായാലും പെട്ടെന്ന് നമ്മൾ രണ്ട കണ്ണ് കണ്ടൊണ്ടിരിക്കുന്നരാൾക്ക് പെട്ടെന്ന് ഒരു കണ്ണ് പോകുമ്പോ അയ്‌ന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അച്ഛനയതോൊണ്ട് പിന്നെ അത് പുറത്ത് കാണിക്കുന്ന പെണ്ണുങ്ങൾെല്ലാം ആയിരുന്നല്ലോ
സത്യം അയ്യോ ഒന്നാലോയ്ക്കൻ വയ്യ ഒരു കാഴ്ച ഇപ്പോൾ വണ്ടിയോടിക്കാനൊക്ക്വ വണ്ടിയൊടിക്കുന്നയാണോ അച്ഛൻ
അത്യം
അയ്യോ വണ്ടി ഓടിക്കാനൊക്കെ ഇനി ഒന്നും പറ്റത്തില്ലല്ലോ
ആ വണ്ടിയോടി പുതിയ എടുത്ത് മീനൊക്കെ പിടിക്കാൻ പോവുന്നോണ്ടേ വണ്ടിയിൽ വെളുപ്പിനെ പോകുന്നതാ അതിന്റെ കൂടെ രാവിലെ നാല മണിക്ക് മൂന്ന് മണിക്ക് എണ്ണീറ്റ് പശുവിനെ കുളിപ്പി പ്പിച്ച് പശുവിനെ കറന്ന് വീടിലൊക്കെ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് വന്നിട്ട് അച്ഛൻ മീൻ പിടിക്കാൻ പോയിട്ട് വൈകിട്ട് വന്നിട്ട് പിന്നെ കഴിച്ചിട്ട് പിന്നെ പശീവിനെ കറന്ന് വീട്ടിലും കൊടുത്ത് മറ്റേ സ്റ്റോറിലും കൊടുത്ത് ഒക്കെയ ആയിരുന്നു ഇപ്പൊ അതുപോലും
ഇഷ്ടം പണിയെടുക്കുന്ന മനുഷ്യാണ് ആഹ് വെറുതെ ഇരിക്കുന്നരു മനുഷ്യനല്ല കഷ്ട്ടം
കേൾപ്പിച്ചയിരുന്നേ എത്രെന്ന വെച്ചാ വല്ലരും ഒക്കെ വരുന്നേ പുള്ളി എന്നിട്ട് ഇപ്പ വരത്തൂല്ലോ അതോണ്ട് പച്ച തന്നെ കറക്കുവ
ഉം
അങ്ങന ഇരിക്കുന്നു എല്ലാം കൊണ്ട് കഴിഞ്ഞ മാസം ഫുള്ളു ദുരന്തമായിരുന്നു
കാല സമയം കഷ്ടകാല സമയം ഉം കണ്ണി കൊണ്ട് പോയന്ന് വെച്ചാ മതി
അതെ അങ്ങ് വീഴാഞ്ഞ അത് തലെ കണ്ണും വന്നടിച്ചപ്പളതാത്ത
ആഹ് പിടി ഇട്ട് കാലോട്ടൊന്നും
അതെ അച്ചിരി നിച്ചിര മുറിഞാമതി ഭയങ്കരായിട്ട് ബ്ലഡ് പോണ ശരീരാ ഹ്.. ചെറുതായിട്ട് ഒന്നുവീണു ചെറുതായിട്ട് ഓറിയാ മതി ഭയങ്കര രീതിൽ ബ്ലഡ് പോകും നിക്കത്തില്ല അത് സമയമുണ്ട് അത് പോയി നിക്കുന്നൊരു ടൈമുണ്ട്. അതുവരെ അത് പോവും
ഉം
എല്ലാം കൊണ്ടു പിന്നെ വേ രാവിലെ പോയിട്ട് വന്നതാണ്
പില്ലോ
എന്തെ.. കുഞ്ഞെന്തിയെ..
ഓ ഓ ഇബ്ടെര്ന്ന്കളിക്കുന്നു
ങ് ആ ചേട്ടൻ വിളിച്ചോ..
ആ ഇപ്പ വിളിച്ചോണ്ട് വച്ചതേ ഉള്ളൂ
വ എങ്ങ് വരും
ഓ യിനിപ്പയൊന്നും കാണത്തില്ലായിരിക്കും ഡിസംബറിൽ പോയതല്ലേ ഉള്ളൂ. അതെ അതെ ആഹ് ഞാാനിപ്പ വിളിക്കാവേ. ഇവിടെ ഉണ്ട്